ഹലോ
ആഹ് എന്തൊക്കെണ്ട്
ഹലോ ഒഫ് എന്ത് പറയാൻ അങ്ങനെ ഇരിക്കുന്നു ഒരു സു ഒരു ഒരു സുഖുല്ലാ ഭയങ്കര ഒരു എന്തോ ഒരു ടെൻഷനോ എന്തോ ഒരു ഒരു ഒരു സുഖുല്ല ഒരു മനസ്സിനൊരു ഒരു സമാധാനം കിട്ടുന്നില്ല മനസ്സിന് എന്താ അറിയില്ല മ്
പെൺകുട്ടികളിലും സ്ത്രീകളിലും ഒക്കെ ഉണ്ട് കൂടുതലും വീട്ടുകാര്യങ്ങളും ക്കെ ചിന്തിച്ചിട്ടൊക്കെ ആയിരിക്കും ജോലി കാര്യങ്ങളും
ആന്നേ വീട്ടിൽ വീട്ടിലും ഉള്ള പ്രശ്നങ്ങളും ജോലി സ്ഥലത്ത് എന്താ പറയാ ഭയങ്കര ടെൻഷനും
ഒരു രക്ഷയില്ല ഒരു
നമ്മക്ക് ഇതിനൊക്കെ കൊറെ കൊറെ പോം വഴികളൊക്കെ ഉണ്ട് പക്ഷെ നമ്മള് എന്താ കൂടുതൽ അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടാ നമ്മള് ഏ മനസ്സിനെ ഏകാഗ്രമാക്കാനും കുറെ റിലാക്സ് ചെയ്യാനൊക്കെ വേണ്ടിട്ട് കുറെ കാര്യങ്ങളുണ്ട് യോഗ കേട്ടിട്ടുണ്ടോ യോഗേനെ കുറിച്ചൊക്കെ
മം മം ഞാൻ കേട്ടിട്ടുണ്ട്
യോഗ എന്ന് പറയുന്നത് ഭയങ്കര ഒരു പവർഫുള്ളാണ് നമ്മുടെ ഹെൽത്ത് മെയിറ്റയെൻ ചെയ്ത് പോകാനും നല്ല രീതിയിൽ മെയിറ്റിയൻ ചെ യ്യാനും നമ്മടെ മൈന്ഡ് നല്ല റിലീഫ് ആകാൻ വേണ്ടിട്ടൊക്കെ നല്ല ബറ്റർ ഓപ്ഷൻ ആണ് ശരിക്കും യോഗ എന്ന് പറയുന്നത്. അതിനൊക്കെ ഒന്ന് ചേർന്ന് നോക്കൂട്ടോ കുറെ വ്യത്യാസങ്ങള് ഉണ്ടാവും.
ആഹ് ആഹ് ഞാൻ പിന്നെ എനിക്കിങ്ങനെ കൂടുതൽ ടെൻഷൻ വരുമ്പോഴത്തേക്കും നമക്ക് ആരോടെങ്കിലും സംസാരിക്കണല്ലോ അപ്പോ ഞാൻ ഏറേം നമ്മടെ അടുത്ത ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട്
എന്നാലും നമുക്ക്തിനെ കുറച്ച് ഒരു റിലീഫ് കിട്ടും ശരിയാണ് പക്ഷെ ഹെ നമ്മളെ നമ്മള് ബോധയുടെ ആവേണ്ടാത്ത കുറെ കാര്യങ്ങളുണ്ട് നമ്മളത് കൂടുതൽ അതിനെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്യാൻ ണ്ടാത്ത കാര്യം നമ്മള് നമ്മള് സ്ത്രീകൾ പൊതുവെ വീട്ടിലിരിക്കുന്നവരാണങ്കിലും ഓരോ പണികള്ക്കെടുത്ത് മടത്ത് ഇങ്ങനെ രി ഓരോരോ ടെൻഷൻസ് ഒക്കെ വരുമ്പോ നമ്മളെല്ലം അങ്ങനെ മൈൻഡിലിട്ട് ഇങ്ങനെ വലുതാക്കിക്കൊണ്ടിരിക്കും.
അത് അത് നേരാ നമുക്കിങ്ങനെ എന്താ പറയ നമ്മളുടെ ഒരു നമ്മ ഒരു പ്രശ്നം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളത്ങ്ങനെ വിചാരിക്കാതെ അതിന്റെ ഒരു എന്റെ എത്തുന്നവരെ അതൊന്ന് അതിന്റെ ആ ഒര് പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ട അതൊന്ന് ക്ലിയർ ആവുന്നവരെ നമുക്ക് ടെൻഷൻ അയ്യോ അതെന്തായിരിക്കും എന്തായിരിക്കും എന്ത എനിക്കൊ അങ്ങനെയട്ടോ
അല്ല ചെ ചിലവരുണ്ട് ചെറിയ നിസ്സാര കാര്യങ്ങൾ ക്ക് ഭയങ്കരമായി ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ട് ശരിക്കും അതിൽ നിന്നൊ കുറ നമുക്ക് യോഗം കൊണ്ട് നമുക്കൊരു മെ ഡിറ്റേറിയൻ പോലെയാണ് ശരിക്കുംകന്ന് ഒരു ഒരു മണിക്കൂർ ഒരു മണിക്കൂറക്കെ നമ്മള് ഡെയിലി മാറ്റി വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അതില് കുറ ശരിക്കും ഒരു രണ്ടു ദിവസം കൊണ്ടൊക്കെ നമുക്ക് അതിനകത്തൊരു
റിലീഫ് ഉണ്ടാവോ അ ശരിെ നമക്ക് ഇതിനൊക്കെ ഓൺലൈൻ കോഴ് ബസൊക്കെളെണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട്ണ്ട് ഓൺലൈൻ കോഴ്സുകളൊക്കെ ഉണ്ട് ഒരു ആറ് ദിവസം ഏഴു ദിവസം ഒക്കെ നിൽക്കുന്ന ക്ലാസുകളുണ്ട് ശരിക്കും ആ ഒരു കോഴ്സ് കഴിയുമ്പോൾ തന്ന നമ്മ ഓൾറെഡി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല മാറ്റങ്ങളുണ്ട് പിന്നെ മക്കൾക്ക ഉണ്ട് കു ട്ടികൾക്കും ഇപ്പത്തെ കുട്ടികൾക്കൊന്നും മനസ്സിന് കട്ടില്ലാത്ത മക്കളാ അല്ലേ അവർക്ക ഇങ്ങനെ ടിവിൽ കണ്ടും അതെ ടിവും ഫോണിലൊക്കെ ജീവിക്കുന്ന മക്ക മക്കളായതുകൊണ്ട് ഇവർക്ക് പൊതുവായിട്ടുള്ള ഒരു ഒന്നിനെ കുറിച്ചും ഒരു ഇത് ഇല്ല മക്കൾക്ക്
അത് സത്യ കേട്ടോ നമ്മളിപ്പോ നമ്മുടെ വീട്ടിലാണെങ്കിലും ഇപ്പൊ ന്യൂസിലാണെങ്കിലും ഒക്കെ നമ്മൾ കാണുന്നി ല്ലെ മക്കളോട് പോരൻറ്സ് എന്തോ പറഞ്ഞു ഒന്നെങ്കിൽ ഒരു ഫോ ആ
ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിേൽ പോയി മരിക്കുന്നതും അതേപോലെ തന്നെ ഓരോന്ന് ചെയ്യാൻ മുതിരുന്നതും
അതെ അതെ ഒന്നും ഫോൺ കൊടുത്തില്ല ഈ കഴിഞ്ഞ ദിവം ഞാനെ എന്തോ ജസ്റ്റ് ഫോണ് ഇങ്ങനെ റീൽസ് കണ്ടതാണ് ആഹ് കുട്ടി അത് എന്താ രണ്ട് നില കെട്ടിടത്തിന്റെ മേലേക് ചാടാന അപ്പ ഞ ചോയ്ച്ച് എന്താ അവന്റെ ഫോണ് ആ അമ്മ കൊടുത്തില്ലാന്നും പറഞ്ഞ് ണ്ട്
അത് ശരിക്കും മക്കള് ടി വി ഫോണില് ഭയങ്കര അഡിക്ഷൻ ആയിട്ട് നമ്മൾക്കതിൽ നിന്ന് തിരിച്ച് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ എത്തിയിട്ടുണ്ട്
അവ അവര് ശരിക്കും പറഞ്ഞാ ഈ റീൽസിലൊക്കെ കുടുങ്ങിയിട്ടൊക്കെ ആയിരിക്കും ഇല്ലേ പിള്ളേർക്ക്
അതെ അതെതെ അതെ അവർക്ക് കൂടുതലും അവർക്ക് ഇത് കണ്ടാ മതി കാണും മെയിനായിട്ടും
ആഹ് ആഹ്
പക്ഷെ നമ്മള് നോക്കുമ്പോ അതിനകത്ത്നിന്നെ ഒന്നും കിട്ടാനില്ല ശരിക്ക്‌ പറഞ്ഞ അതിനകത്ത് എന്ത് കണ്ടിട്ട് എന്ത് കിട്ടുന്നത ഉം അല്ല ശരിക്കും അവര് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ മണിക്കൂറുകളോളം ടി വി ടെയും ഫോണിന്റെയും ഉള്ളില് ഈ റീൽസ് കണ്ടിരിക്കുന്നത് അത് മൊത്തത്തിലാണെങ്കിലും കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും അത് കുറേയധികം നമ്മുടെ ഹെൽത്തിനാണെങ്കിലും മൈന്റിനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും
അത് തന്നെ നമ്മളൊരു അഞ്ച് മിനിറ്റ് കിട്ടിയാ എവിടെയങ്കിലും ഒരു അഞ്ച് മിനിറ്റ് വെറുതെയിരുന്ന അപ്പ ഒന്നെങ്കി യൂട്യൂബ് ഓണാക്കു ക്കുവോ അല്ലെങ്കില് ഫേസ്ബുക്ക് ഓൺ ആക്കും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഓൺ ആക്കും
അല്ലെ ഇപ്പ ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയകളുണ്ടല്ലോ നമുക്ക് എതില് നോക്കിയാലും വീഡിയോസ്
നമ്മള് വേറൊരു കാര്യം കൂടിയുണ്ട് നമ്മള് ടെൻഷൻ അടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത് ത്തൊക്കെ ആണെങ്കില് നമ്മള് റി എൻ എന്താണോ ഇന്ന് നമ്മള് ജസ്റ്റ് റിലാക്സേഷന് വേണ്ടി കേറുന്നതായിരിക്കും അയിന്റകത്ത് അപ്പ അയിന്റാത്ത് കിട്ടുന്നത് നമ്മൾ ടെൻഷടിക്കുന്നെന്റ ആ ടോപ്പിക്കായിരിക്കും അയിനാത്ത് റീൽസായിട്ട് വരിക അപ്പൊ നമുക്ക് കൂടുതലും ഒന്നും കൂടെ ടെൻഷൻ ടെൻഷൻ കേറുവ ചെയ്യുന്നത്
അതെ ഈ മക്കക്ക് ഈ നമ്മള ഈ പറയുന്ന ഇൻട്യൂഷൻ പ്രോസസ്സ് എന്നൊക്കെ പറഞ്ഞി ഇൻട്യൂഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഇതിൽ തന്നെയുണ്ട് യോഗയിൽ തന്നെയുണ്ട് അവർക്ക് സ് സ്വയവും ഒരു പര്യാപ്തത ഉണ്ടാക്കിയെടുക്കുക എന്നാണ് അവരു ഉദ്ദേശിക്കുന്നെ അതായത് എന്ത് കാര്യങ്ങള് വന്നാലും അതിനെ നേരിടാം പഠിപ്പിക്കുക ഏത് പ്ര പ്രതിസന്ധിയിലും അവർക്കൊരു തീരുമാനം എടുക്കാൻ പഠിപ്പിക്കുക എത്ര വല്യ ടെൻഷൻ അടിച്ചി രിക്കുന്ന സമയത്താണെങ്കിലും അവരുടെ മൈൻഡ് മാറാതെ അതില് ഉറച്ച് നിൽക്കാൻ അവരെ പഠിപ്പിക്കുക അതൊക്കെയാണ് കുറെ കുട്ടികൾക്ക് വരെണ്ട് കുട്ടികൾക്ക് എ എട്ട് വയസ്സ് തൊട്ട് പത്ത് പത്ത് വയസ്സ് വരെ ഒരു സെക്ഷനുണ്ട് അഞ്ചു വയസ്സുള്ള കുട്ടികൾക്ക് വരെ ഇപ്പൊ എടുക്കുന്നുണ്ട് അതൊക്കെ കൊറെ ബെനിഫിറ്റാണ് കാരണം മക്കളെ ഈ ഫോണിലേക്ക് വിടാണ്ട് ഒരഞ്ച്‌ വയസ് കഴിയുമ്പത്തേക്കും മക്കളെ ഇതുപലെയുള്ള കാര്യങ്ങൾ അവർക്ക് പഠനകാര്യത്തില് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും അതായത് അവരുടെ ഇ ഇപ്പോൾ ഈ ടി വിയിലും ഫോൺലിരുന്ന് കുട്ടികൾക്ക് ബ്രെയിന് വർക്കെയ്യുന്നില്ലാന്നൊ ള്ള താണ് അവര് സ്വന്തമായി ഒന്നും ചെയ്യുന്നില്ല സ്വന്തമായിട്ടൊരു കഴിവ് അവര് എടുക്കുന്നില്ല ഇതില് മുമ്പില് വെറു
അത് തന്നെയല്ല ഈ മക്കള് നമ്മള് പണ്ടൊക്കെ നമ്മള് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടും വീട്ടിലെ കാര്യങ്ങളും നമുക്ക് ടെൻഷൻ ആയിരുന്നു വീട്ടിലെ ഇപ്പൊ മക്കൾക്ക് വീട്ടില ഒരു കാര്യവും ഇല്ല
ഇല്ല അതറിയത്തില്ല നമ്മുക്കൊക്കെ അറിയായിരുന്നു നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ എല്ലാം നമുക്കറിയായിരുന്നു പക്ഷേ അതുപോലെ നമ്മുടെ മക്കൾക്ക് അറിയത്തില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മക്കക്ക് അറിയില്ല.
അറിയില്ല, നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് അപ്പ ടെൻഷനായി ദേശീ യായി എന്താ അവര് ചെയ്യുന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ല
കെണെങ്കിൽ പോലും
ആ ടി വി ഇത് വേണം ഫോൺ വേണം ഉം ഉം ഉം അയ്യോ അത് ഭയങ്കര പിള്ളേർകെക്കെ ഭയങ്കര സ്ട്രെസ്സാ
ഇങ്ങനെ സജീവമായി വന്ന കഴിഞ്ഞപ്പോ തൊട്ട് ശരിക്കും മക്കളിലാണ് ഏറ്റവും കൂടുതൽ അത് ബാധ ചെക്കുന്നത് ശരിക്കും പറഞ്ഞാല് ഓൺലൈൻ ക്ലാസ്സ് നമ്മടെ കൊറോണ സമയതക്കെ ഓൺലൈൻ ക്ലാസ് തുടങ്ങീപ്പോ തൊട്ടാണ് മ
ആ തൊട്ടാണ് പിള്ളേര് ഇങ്ങനെയായത് അതെന്താ സംഭവിച്ചെന്നറിയോ ശരിക്കും പറഞ്ഞാല് ആ അതെന്താ സംഭവംന്ന് വെച്ചാൽ ഈ കൊറോണ സമയത്തൊക്കെ പേരൻസിന് ജോലിക്ക് പോകണ്ട ആൾക്കാർക്ക് മക്കക്ക് പേ പേരൻസിന്റെ ഫോണിലേക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റാതെ വരുമ്പഴാണ് ഇവർക്ക് തന്നെ ഫോണു കൊടുത്തിട്ടൊക്കെ പോകുമ്പോ ഒരു സപ്റേറ്റ് ഫോണും സിമ്മും ഒക്കെ അവർക്ക് നമ്മള് കൊടുക്കൂലോ ആ സമയം തൊട്ടാണ് ഇവർക്ക് ഇങ്ങനെ വന്നെ പിന്നെ അത് തന്നെയല്ല നമ്മളെക്കെ ചെറുതിലെ നമ്മളെന്തെല്ലാം ത്യാഗങ്ങള് സഹിച്ചിരുന്നു
ഞാൻ വേണ്ടി കൊടുക്കുന്നതാണെങ്കിൽ പോലും ഇവർക്കെന്താണ്? അവന അവര അയിനാത്ത് എന്തൊക്കെ കാണുന്നു അല്ലെങ്കി എന്തൊക്കെ അവരയിനാത്ത് നോക്കുന്നു എന്തൊക്കെ ഗെയിംസ് കളിക്കുന്നു എന്നുള്ളതൊന്നും ആരും ശ്രദ്ധിക്കാതെ അതെ അപ്പൊ ഇപ്പൊ കുട്ടികളെന്ന് വെച്ച നാമ മുതിർന്നവരെ കഴിഞ്ഞും കൂടുതൽ കുട്ടികൾ ഫോണ് കൈകാര്യം ചെയ്യുന്നുള്ളൂന്നുണ്ടാണ് കാരണം നമ്മൾ ക്ക് അറിയാവുന്നതിലും കൂടുതൽ അവർക്കറിയാം
ഉം ഉം ഉം പിന്നെ നമ്മള് പണ്ട് കാലങ്ങളിൽ നമ്മള് എന്താ നമ്മളത്രയും ടെൻഷനും ഇതെല്ലാം അനുഭവിച്ചു വന്നിട്ടാണ് നമ്മക്കിപ്പം ടെൻഷൻ കൂടുതല് എൻ ന്തെര് കാര്യത്തിനാണെങ്കിലും മക്കക്ക് അങ്ങനെയല്ലല്ലോ മക്കക്കിപ്പൊര് ചെറ് റിയ കാര്യം കിട്ടിയ അപ്പ ടെൻഷനാ സ്ട്രെസാവർ
അതെ അതെ അതെ അതെ അവർക്ക് ഒരു കാര്യത്തിന് അവർ ക്ക് ഓവർകം ചെയ്തെടുക്കാനള്ള ശേഷിയില്ല അവർക്ക്. ഇനി മുന്നോട്ടെന്ത് എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അവർടെ ഉള്ള് മുഴുവൻ ബ്ലാങ്കാണ്. എന്ത് എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം ന്നൊരു ടെൻഷനണ് എന്തിനൊര് പ്രതിസന്ധിയിൽ കുടുങ്ങിപ്പോയാല് അവർക്ക് പൊറത്ത് കെടക്കാൻ നമ്മളെപ്പോൽന്നെൽ നമ്മക്കെന്തെങ്കിലും ഒരു ഇത് വന്ന് കഴിഞ്ഞാ നമ്മടെ മാതാപിതാക്കളായിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മക്ക്ണ്ടാക്കി തന്നിട്ടുള്ളോണ്ട് അവരടെ കാ അവസ്ഥകള് നമ്മൾ അറിഞ്ഞു പഠിച്ചത് കൊണ്ട് നമ്മക്കേകദേശൊക്കെ അറിയാഞ്ഞ് പക്ഷെ നമ്മടെ ഈ കഴിഞ്ഞ് വരുന്ന ജനറേഷനിലെ കുട്ടികക്ക് അതറിയ ത്തില്ല പ്പവരെ ശെരിക്കും മെയ്ന്റേൻ ചെയ്‌തെട്ക്കാന്നൊള്ളത് ഈ യോഗ പ്രോസസിലൂടെയക്കെ ഒരുപാട് ഹെൽപ് ഫുള്ളാവും.
ഉം ഉം ഉം
അത് മതിനാത്ത് കൊറെ ആക്ടിവിറ്റീസ്ണ്ട് കൊറെ ആക്ടിവിറ്റീസ്ണ്ട് കണ്ണ് കെട്ടിട്ട് ഏഹ് സൈക്കിളോടിക്ക അതേപോലെ കണ്ണടച്ച് കണ്ണടച്ച്ന്നെച്ചാൽ കണ്ണ് അടച്ച് ത്തി വെശൊണ്ട് നമ്മളെഴുതുന്ന കാര്യങ്ങളെഴുത്ക അതുപോലെ എന്ത്‌ കളറാന്ന് പറയ്ക കാരണതവടെ തേഡ് ഐ നമ്മടെ മൂന്നാം കണ്ണ്ന്ന് പറയുന്നരു സം ഭവം വർക്കെയ്തോണ്ടിരിക്കാന്ന പറയുന്നെ.
ഉം ഉം ഞാനിങ്ങനെ എടക്ക് ഇതിലിങ്ങനെ ആണോ ആ ആ ഞാൻ യൂട്യൂബിലെടക്കിങ്ങനെ കാണല്ണ്ട് ആണോ ആഹ് ആഹ് ആഹ്
അതെതെതെ ശെരിക്കു അങ്ങനെയുള്ളതിലൊക്കെ മക്കളെ ശെരിക്ക് ഇൻവോൾവ് ചെയ്യിക്കയാണെങ്കിൽ കൊ കൊറേ
ആഹ് ശെരി സ്കൂ കൂള്കള്ലെക്കെ ശെരിക്കുതിങ്ങനെ വരണെല്ലേ കുട്ടികള്ല്? ഇങ്ങനെ മാറ്റം കൊണ്ടു വരാൻ വേണ്ടിട്ട് ഇങ്ങനൊരു കോഴ്സ് തന്നെ സ്കൂളുകള്ല് ചെയ്യിക്കണം. അങ്ങനെയാണെങ്കിലാണ് അതെ അതെ നമ്മളിപ്പം വല്ല്യ ആൾക്കാര് നമ്മക്കിതിങ്ങനെ അറിഞ്ഞുകൊണ്ട് നമ്മള് പോവും പക്ഷെ മ ക്കളാമ്പം പിടിച്ചിരുത്തെണ്ടേ. അപ്പവർക്കു സ്കൂളുകള്ലൊരു മണിക്കൂറെങ്കി ഒരു മണിക്കൂറിങ്ങനെയൊള്ള ക്ലാസ്
ഞ്ച് വയസ്സ് കഴിയുമ്പ തൊട്ട് മ ക്കൾക്കത് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അവർക്കേറ്റോം ഏഹ് ക്ലിക്കാവുന്ന സമയാണത് അഞ്ചു വയസ് കഴിഞ്ഞ് ഉം എന്തായാലും നോക്കിട്ടെക്ക് ചെയ്തേക്ക് മോനെക്കെ ഉപകാരപ്പെടും.
ആ ശെരിന്നായിക്കോട്ടെ ഓക്കെ.